ഹ
ആഹ് കേക്കുന്നില്ലേ?
ആഹ് കേൾക്ണ്ട്.
ഹ്മ്മ് എന്താ ഫുഡോക്കായോ റെഡി ആയോ?
ആഹ് ഫുഡൊക്കായി. ഫുഡൊക്കായിപ്പം കുളിച്ചിങ്ങട്ട് കേറിയതാ
അതെ എല്ലാം കഴിഞ്ഞൂല്ലേ എന്ത് കുളിക്കാ ക്കാൻ മടിയായിട്ട്ങ്ങനെ ഇര്ക്കാ
ആഹ് മ ഇന്ന് മഴല്ലല്ലോ പിന്നെന്തിനാ മടി
മഴ ഇല്ലെങ്കിലും അങ്ങൻതന്നെയാണ് കുളി കൊറച്ച് മടിയാ ഹ്മ്മ് എല്ലാ കഴിഞ്ഞാലും അയ്ന്ങ്ങനെ മടിയായ്ട്ട് നിക്കും മഴണ്ട് ചെറുത ഇന്ന് രാവിലെ കൊറച്ച് മഴണ്ടായ്രുന്നു
ആഹ് രാവിലെ ആഹ് സുബയാങ്കൊട്ത്ത് കൊറച്ചയ്ഞ്ഞാലൊക്കെ മഴന്നെട്ടോ പിന്നങ്ങട്ട് പോയി
ആഹ് ഇപ്പം പോയിന്ന് പറയാനായിട്ടില്ല വേണോ വേണ്ടേച്ചിട്ട്ങ്ങനെ നിക്ക്ണ്ട്
ആഹ് അതെ, അതെ ഇന്നാലും ഇവടൊക്കെ വെയില്ണ്ട്ട്ടോ ആഹ് ഇവടെ ക്കെ വെയില്ണ്ട്, ഞാനിപ്പന്നൊക്കെ ഒക്കെ തിരുമ്പിയത് മുഴുവൻ ചിക്കീണ്
പൊറത്ത്ട്ട്ക്ണോ? ഇന്നാപ്പതാ ഇട്ക്കാനോടണ്ടീയരും മഴ ആയാൾള്ള ഇ ഇതാണത്. അത്ട്ക്കാ ഇടാ ഇട് ട്ക്കാടാ ഇതന്നെ പണി.
തന്നെ ഞാനൊരു വിധന്നും ഞാന് പൊർത്തിടലില്ല ഞാന് പിന്നെ. ഇങ്ങനെ ഉം വാർപ്പിന്റെ മോൾലക്കടെ കൊണ്ടേയണ് ക്കലന്നെ ഉം ങ്ങനെ നിപ്പം വെയ്ലായാല് അവിടായാലും ഒണങ്ങുവല്ലോ
അതെ അതെ ഉം വെയ്ലില്ലെങ്കി എവ്ടെട്ടാലും ഒരുപോലേണെ.
മോൾല് ഡൈനിങ് ഹാൾല് കുറേ അയ്ലട് കെട്ടീനാ അങ്ങട്ട് മോൾക്ക് വല്ലാതാരു കേറി പോലൊന്നുല്ലേയ്.
ഉം ഉം ആഹ് ഉള്ളിലന്നെ അങ്ങനെ ഇട്ട്ക്കാല്ലേ ഉം ഉം.
ട്ടയ്ല് കൊറേട് കെട്ടീക്കാണ്ട് ചി അവിടെ ഇങ്ങനെ പൊർത്ത് കൊണ്ട് നമ്മള് പുറത്ത് നമ്മളെ ബേക്ക് ഭാഗത്ത് ഐല് കെട്ടീന് സീറ്റിന്റെ ചോ ലവ്ട്ന്ന് ഒലന്ന്കാണ്ട് പിന്നെ മോൾളടെ കൊണ്ടേയ്ടും. ആഹ് പിന്നെ അവിടുന്ന്ങ്ങനെ ഒൺങ്ണെ ഒൺങ്ണെ ഇങ് കൊണ്ട് പോരാ. പക്ഷേ ഈ മയ ആവുമ്പളേ?
ആഹ് ഇല്ല്യല്ല്യാ അതന്നെ ഇതന്നേ. കൊറേ ദിവസാഉമ്പോ ക്കവാടങ്ങട് കൊണ്ടുവരുമ്പോ ഒരു ലോഡ് മടക്കാണ്ടാവും.
അതാണ്.
ആഹ് തിരുമ്പണേനാട്ടീലും പണിയാണല്ലോ ഈ മടക്കിയെക് ണത്.
അതെ
ക് ഭയ്ങ്കര ദേഷ്യള്ളപ്പണയാ ഈ മട്ക്കിയെക്കണ കാര്യം. ഞാൻ വേയ് ഇന്റതൊക്കട്മട്ക്കി പോരും കുട്ടികൾതൊക്കെ മാണേ മടക്കിയോളീയറി
അഹാ അതന്നെ നല്ലത് ഓരോര്ത്തർക് വെണ്ടെ ഓരോര്ത്തര്ക് കുത്തിര്ന്ന് മടക്കിക്കൊളാ പറയ് എല്ലാം കൂടെ കൊട്ന്നാല്. മൊത്താകെ ഒരുപാട് കണ്ടാ മടക്കാൻ തോന്നൂല്ലേയ്
ആ അതന്നെ. ഇല്ലഞ്ഞാ തന്നെ ഇന്നാ തന്നെ ഞമ്മൾക്ക് നമ്മളതും പിന്നെ ഹസ്ബെന്റെമാരതും ഒക്കെ അമ്മക്ക് ഇണ്ടാവുല്ലേ
ഉണ്ടാവും ഉം അഹ്‌ മടക്കി വെക്കൂലല്ലോ നമ്മൾന്നെ ചെയ്യണ്ടേ
അതെന്നെ ഇന്നട്ട് ഞാൻ ഇന്റെതും ഓലതുക്കെ കൊണ്ടന്നാണ്ട് ഞാൻ അങ്ങട് മടകിവെച്ചാണ്ട് കുട്ടോളോട് പറയും വേണം മടക്കിവെച്ചോളി എന്നോട് ആവൂല
എഹ് ഹെ ഹെ ഹെ മക്കൾ എത്ര ആളാ അദെ
ആഹ്
ഉം ഉം
അപ്പൊ പിന്നെ ഒക്കെ പഠിക്കന്നെ ചെറുത് അംഗലവാടി പോയിണ്
അതെ
ഉം അവ്ളപ്പൊന്ന് ഞാൻ കൊണ്ട യാക്കി ഇതരെ പാനിയേനി പ്പൊ ഇവിടെ നിന്നിട്ടും കാര്യല്ല ആഹ് വലിയത് രണ്ട് ആൺകുട്ടളാ പിന്നെ മൂന്ന് പെൺകുട്ടളാ
ഉം ഓരണ്ടാളും ദർസിൽ ല്ലെ
ആഹ് ഓൽ രണ്ടാളും ദർസ്സിലാ
ഉം
അ അ അപ്പന്ന ആരുല്ല ഞാൻ ഒറ്റക്കുളളു വല്യോള് പത്തിലാണ്
അതെ ആഹ്
ആഹ് അതെനെ ആഹ് ഇപ്പൊ പത്ത്ക്ക് പിന്നെ മറ്റോള് ഒരാള് നാലിൽണ്ട്
ആഹ്
ന്റെതിന് ഇപ്പം മൂന്ന് വയസായി ണ്
ആഹ് ശരി ആഹ്
അപ്പം ഓള് അങ്കനവാടിക്ക് പോവേനി ഇനിക്ക ഇത് വരെ പനിയേനിം അപ്പൊ ഇന്ന്പ്പ പനിയൊക്കെ മാറീന് പ്പൊങ്ങട്കൊണ്ടാക്കീ
ആഹ് അടുത്തന്നെ
ആഹ് കൊറച്ചങ്ങട് പോവാണ്ട് രാവിലെ ഞാൻ കൊണ്ടോയാക്കും പിന്നെ വൈകുന്നേരം ഓല് ടീച്ചറൊപ്പം ഇങ്ങട് പോരും
ആഹ് ശെരി കൊഴപ്പൊന്നുല്ലല്ലോ ഇരിക്കൂലേ മടീണ്ടോ
ഇല്ലില്ല അവൾ മൂന്ന് വയസ്സാണേ മൂന്ന് വയസ്സാണേൻ്റെ കുറച്ച് ഒരാഴ് ച്ചമുന്നേ പറഞ്ഞയക്കല് തുടങ്ങീന് ടീച്ചറിങ്ങനെ ആഹ് ടീച്ചർ കൊണ്ട്വരാൻ പറഞ്ഞപ്പ അങ്ങനെ ങ്ങട്ട് കൊണ്ടോയി ആഹ് ആഹ് ആഹ്
ടീച്ചറപ്പ അവിടെ അടുത്ത് തന്നെ ള്ളതാവൂല്ലേ
ആഹ് ടീച്ചറ് ഞങ്ങള് കുറച്ച് അടുപ്പാണ് അവിടെ ഹെൽപ്പറും ഇവിടെ അടുത്താണ്
ആഹ് അപ്പൊ അയിന്റെ കൂടെ വര്വാരിക്കും
ആഹ് വൈകുന്നേരം അയ്ന്റെ വരെ വരും രാവിലെ ഓക്ക് കൊണ്ടോവാൻ മടിയാണ് ഓല് നേർ ഓൽക്കവ്ടെ പോയികാണ്ട് പണിയൊക്കെ ഉണ്ടാവുല്ലോ വെക്കാനൊക്കെ
ആഹ്
അപ്പൊ പിന്നെ രാവിലെ ഓള് കൊണ്ടോവൂല വൈകുന്നേരം ഓള് കൊണ്ടരും പിന്നെ ഹസ്ബൻഡ് നേരത്തെ പണിയൊതുക്കി വരാണെങ്കിൽ അത് പോയി കൊണ്ടരും
ആഹ് ആഹ്
ഉം അങ്ങനെ ഓല് എടക്കെടക്കൊക്കെ പോയി കൊണ്ടന്നാ അയ്ന് ഇഷ്ട്ടാണ് ങ്ങനെ നടക്കണ്ടല്ലോ വണ്ടീമേപോരല്ലോ
ആഹ്
ആഹ് അപ്പൊ അങ്ങനെ മടിയില്ലാതെ അങ്ങട് പോവും മട്യന്നെ ആണ് നേരം വെളുത്താ പറയും ഞാൻ പോണില്ല പിന്നെ മറ്റവരൊക്കെ നേരം വെളുത്താ പോകുവല്ലേ. അപ്പൊ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യല്ല ആഹ് ഇവിടെന്നാ ഞാനും ഓളും ഒറ്റക് ക്കല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ ഓക്ക് പോകാ നല്ല വിചാരിച്ച്
അതെ ശരിയാ ഒറ്റക്കായാ പിന്നെ കളിക്കാനും ആളില്ലല്ലോ അവിടെ പോയ പിന്നെ കുട്ടികളുടെ കൂടെ അന്ന് നേരം പോണതറിയില്ല പോവുമ്പത്തിന് ഇങ്ങട് വരാനും ആവും
ഏഹ് ആ അതങ്ങനെയാ അമ്മളവിടെ പോയി അമ്മളിവിടെ വന്ന് ഓല് പോയി അമ്മള് കൊണ്ടാക്കി വന്നാല് പിന്നെ അമ്മക്ക് ഒരു കൊയക്കേക്കാരം അപ്പ കൊറച്ച് നേരം ഇവട ഉത്തർക്കും ആഹ് തന്നെ
ഉച്ചയറുമ്പത്തേ ചോ
ആഹ് അപ്പോത്തിന് കൊണ്ടോനായി പ്പ ഇന്നിപ്പ അങ്ങനെ തിരുമ്പിയാണ്ട് കൊറേ തിരുമിയ പിന്നെ കുളിച്ചിക്കാണ്ട് വേണ്ട അവു കേറിയതാ എനിക്ക് നേര വൈകിയ കുളിച്ചാ മടിയാ
അതന്നെ എല്ലാർക്കും പണി കഴിഞ്ഞാ ആ സ്പോ ലങ്ങോട്ട് കേറിയാ കേറും കൊറച്ച് ആ കൊറച്ച് കയിയട്ടെ ഇനി കുളില്ലേ ഒള്ളൂ കൊറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാന്ന് വെച്ചിട്ട് ഇരുന്നാ
ആന്നെ എനിക്ക് അങ്ങനെ എനിക്ക് ബാങ്ക് കൊടുക്കണേന് മുന്നേന്നെ കുളികയ്യണം
അതെല്ലേ
തരും അയിന് ഞാൻ തറവാട്ടില് ആയിനന്നെ എട്ട് മണി ഒമ്പത് മണിയാമ്പോത്ത്ന് കുളീം എല്ലാ പണീം കയിഞ്ഞിലേ
അതെ
ആഹ് അത് അവിടെ വന്ന ഞാൻ വന്ന അതില് ഒക്കെ എന്റെ നാ അന്ന് എനിക്ക് ഞാൻ വന്നതില് എന്റെ ചെറിയ നാ ത്തൂമാര് മൂന്ന് നാത്തുമാരുണ്ട് ഒന്നിന്റെ കല്യാണം കഴിഞ്ഞിട്ടോടെ പിന്നെ മൂന്നെണ്ണം പഠിക്കണ ഓലായിരിന്നു അപ്പൊ ഓല് കുളിക്കാൻ പോകുമ്പോ ഓല കൂടെ അട് കുളിക്കാൻ പോകും യാ പിന്നെ ഇക്ക് ആ അങ്ങള് ഇങ്ങനെ കോറി ഇണ്ടാവൂലെ ട്രഷർ
ആ ആ
ആ അവിടുക്ക് ആണേ കുളിച്ചാൻ പോകല് അപ്പ അങ്ങനെ പൊ അവിടെ പോകുമ്പ ഞമ്മ എല്ലാഞ്ഞാ പിന്നെ ഓല് ഒക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റ ഒറ്റയ്ക്കാവുവേ
ഒറ്റയ്ക്ക് പോയി വിളിച്ചോണ്ട് വരാ
ആ അപ്പ പിന്നെേ ഒ വേ രാവിലെ നാല് മണി ഒക്കെ ആകുമ്പത്തിനും നീച്ചും എന്നിട്ട് വേഗം പണി ഒക്കെ കഴിച്ച് എല്ലാ പണിയും കഴിയും ഉം ഉം കാ പണി കയിച്ച് എട്ട് മണി ആവുമ്പത്തേന് എല്ലാ പണിയും കൈയും എന്നിട്ട് ഓല് പോകുമ്പോ ഓല കൂടെ പോകും കുളിക്കാന്
അത് ശരി
ആഹ് പിന്നെ കുളിച്ചി വന്നാ നമുക്ക് ഒരു പണി ഇല്ലല്ലോ
ഒന്നും ഉണ്ടാവൂല
പിന്നെ അമ്മള് വന്ന അതില് ഒക്കെ കൊറെയൊക്കെ അമ്മക്ക് അങ്ങനത്തെ വലിയ പണികള് ഒന്നും അറിയില്ലല്ലോ ഉം അടുപ്പത്ത്ത്തെ പണി ഇക്ക് ഒന്നും അങ്ങനെ അറിയില്ല മുറ്റടിച്ചരിൽ തൊടച്ച് കൊടുക്ക അങ്ങനെ പണി ഒക്കെ ഇടും പിന്നെ അമ്മള് ചെിയ ചെറിയ പണികള് ഒക്കെ എടു ഇപ്പപ്പം ചോറാക്കല് അങ്ങനത്തെ വെല്യ വെല്യ പണി ഒന്നും അറിയില്ല അത് ഒക്കെ കൊറെഒക്കെ ഇമ്മി എടുക്കും അങ്ങനെ ആയിട്ട് പിന്നെ ഇവടെ വന്ന് ഞാൻ വീടില് എടുത്ത് വീട് എട് ക്ക് പാർത്ത് കഴിഞ്ഞാലി എനിക്ക് നേരത്തേ കുളിച്ചണം
ആഹ്
അങ്ങനെട് ശീലായി
അത് ശരി
ഉം വേഗം പണി അയിച്ചി കൊണ്ട് വേഗ വേഗം കുളിച്ചി ഇല്ലെങ്കി പിന്നെ അന്ന് എനിക്ക് മടിയ കുളിച്ചാന്
ഉം അപ്പ ശീലായ പിന്നെ അങ്ങനെ അങ്ങനെ ഇതാവോ നമ്മള് ഞാന് ഒക്കെ അറിഞ്ഞ പണ്ടേ മടി ഇള്ള ആള് ആണ് കുളിക്കാൻ ഭയങ്കര മടിയാ പ്രത്യേകിച്ച് വീട്ടിക്ക് കൂടി പോയാ പറയും വേണ്ട ആഹ്
ഞാൻ ഇന്റോടെ പോയാല് അങ്ങനെ എനിക്ക് ഇന്റോടെ പോയാ ഭയങ്കര മടി കുളിച്ചാന്
അതെ അതെ വീട്ടിൽ പോയാ ഭയങ്കര മടിയ എന്താന്ന് അറിയില്ല
ഞാന് ഇന്റോട് ഇടു ഇവിടുന്ന് വ്യാ നമ്മള് വ്യാഴ്ച വൈകുന്നേരം ഒക്കെ അങ്ങാട്ട് പോകല് പോയാല് വെ വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടാ കുളിക്ക അവിടുന്ന് കുളിച്ചൂല അത്രക്കും മടി അവിടുന്ന് കുളി ച്ച അവിടെ എണെങ്കി നല്ല തണുപ്പാണ് ഈ തോട്ടം ഒക്കെ ആയിട്ട്
ഉ അത് ശരി
ആഹ അപ്പൊ ഭയങ്കര തണുപ്പാണ് അപ്പൊ അവിടുന്ന് കുളിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ കുളിക്ക കൊള്ളു
ഉം ഉം ഉ വീട്ടിൽ പോയ മടിന്നെ എന്താണാവോ അവ വേറെ വീട്ടിൽ പോകുമ്പോൾ ഒരു മ
ആഹ് അത് അങ്ങനെന്നെ
എല്ലാരും പറയണ കാര്യാണത്
ആഹ് ഞാ ഞമ്മെ വീട്ട ആ എന്താ അറിയില്ല നമ്മുക്ക് എങ്ങനെ ഇനിയിപ്പ സ്വന്തം വീടായാല് ഒന്നും ഇല്ല നമ്മളെ വീട്ട ട്ട് പോകുമ്പോ നമുക്ക് വേറൊ ഒരിതാണല്ലോ
ആഹ് ഹ് പക്ഷെ നമ്മൾന്നാ നമ്മ നമ്മൾ ഒറ്റയ്ക്ക് നിക്ക്ണ വീടുത്തെ നമ്മളെ ഒറ്റക്ക് എന്തും ചെ യ്യാ പക്ഷെ അതുപോലെല്ല നമ്മക്ക് പോയാല്.
സ്വന്തം വീട്ടിലാകുമ്പോൾ ഞമ്മക്ക് വേം പണിട്ക്കണം അതൊക്കെ നന്നാക്കണം അങ്ങനെ ഒരു സൊഹലാണല്ലോ പക്ഷെ നമ്മള ഞമ്മളെ വീട്ട് പോയാ നമ്മക്ക് അങ്ങൻത്തെ അതൊന്നും ഉണ്ടാവില്ല.
ഇല്ല്യ
അത് ഉം അത് വേറൊരു മട്ട ഇഞ്ഞിപ്പ ഞം ഇമ്മാരക്കെ
തന്റെ കിട്ടള്ളു ആഹ് ഒരു മട്ടം
അതന്നെ ഇമ്മാരക്കെ ഇപ്പഞ്ഞ് ന്നം കൊർച്ചക്കെരു ആരോഗ്യള്ള മ്മാരക്കെ ആണെങ്കിൽ പറിം മാണ്ട.
അതെ ശരിയാണ്
ഉം ഇങ്ങക്ക് ഇങ്ങനെ ഒക്കെ ആയോ ചോറും കറി?
പ്രായം ഇണ്ടോ? ഉം
ആഹ് ഇമ്മാക്കൊക്കെ പ്രായായിണ്.
ആഹ്
ഇമ്മാക്ക് ഇപ്പളൊന്നും ഒന്നിനും കയ്യൂല ഒന്നിനും കയ്യൂലർഞ്ഞാല് ഇമ്മാന്റെ ത് അതൊക്കെ ആയിട്ട് ഇങ്ങനെ നീച്ചി നട്ക്ക്ണ്ട്. പക്ഷെ ആളന്നും ആളാ മനസ്സിലാവുല.
അതല്ലേ
കണ്ണ് കാണായ
ഇപ്പ അയിന് എല്ലാർക്കും വര്നരു അസുഖാണ് ഈ ആഹ് ഇത് ആളമ
അഹ് എല്ലാർക്കും ഉള്ളതാണഹ്?
ആഹ് ഇപ്പൊ ഒരു വിധം ആൾക്കാർക്ക് ഒക്കെ ഈ വയസ്സായോൽക്ക് എന്തെങ്കിലും അസുഖം വന്ന് കഴിഞ്ഞാ പിന്നെ വര്നത് ഈ ഹോ മറവി അസുഖം
മറവി അതന്നെ മറവിയാണ് അല്ലാതെ കണ്ണ് കാണായ ചെവി കേക്കായി അതൊന്നും അല്ല കണ്ണും കാണണം ചെവി കേൾക്കണം ണ്ട് പക്ഷെ ഞങ്ങളൊന്നും അറിണില്ല. ആഹ്
ഇപ്പ അത് അയി അയിന് ശേഷം അയിന് ആകെ ഒരു പിച്ചും പെയിം ആളെ മനസ്സിലാവായി ഇപ്പൊ മുറി ഇങ്ങനെ മാറി വന്നപ്പോ കൊറെ ഒക്കെ ലവലായി വര്ണ്ട് ട്ടോ.
ആഹ് ആഹ് ഇമ്മാക്ക്റി ഇന്റെമ്മാക്കറ്യ അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നും ഒര്
ഇല്ല അതന്നെ പർന്നേ ഇപ്പൊ വയസ്സാകുമ്പോ എന്തെങ്കിലുക്കെ ചെറിയ കാരണങ്ങൾ വന്നാ നമ്മക്കൂടെ പിന്നെ കാണ്ണത് ഇങ്ങൻത്തെ പ്രശ്നാണ് ഇപ്പ എന്റെ വീട് തൊട്ട് മുമ്പിലൊ ഒരു താത്തണ്ട്. അയിനും ഇതന്നേണ് മറവിയാണ് ഇപ്പം ഞങ്ങള് എന്താണ് വീട്ങ്ങട്ട് മാറിയതാണ് പ്പോ. അപ്പ അഹ് എടക്കടക്ക് വന്ന് ചോദിക്കും ഇങ്ങള് ഉം എവ് എവിടെ ഇങ്ങളെ വീട് എഒടെ ഇങ്ങളെ വീടെ ഒടെ എന്നും ചോയിച്ചെന്നെ പിന്നിം പിന്നിം ചോയിക്കും അയിന് മറക്കാണ്.
അതന്നെണ് ഇന്റെമ്മീ അങ്ങന്നേണ് ഞമ്മൾ ചെന്നാല് ഇന്നോട്ഴ്ച്ചും ഇജ്ഒട്ന്നാ വന്നത് എപ്പളേ വന്നത് ഇപ്പം പർഞ്ഞ് കൊടുത്ത് കൊ ച്ച് കഴിഞ്ഞാ പിന്നിം ചോയിക്കും അൻക്ക് എത്ര കുട്ട്യളാ ഇന്റെ കു ട്ട്യളെ ഇന്റെ കുട്ട്യളെ കണ്ടാണ്ട് ഇന്നോട് പറിം ചോയിച്ചു ഇതന്റെ പുതിയാപ്പളെ. എല്ലെങ്കി ഇതന്റെ പേരെ കുട്ട്യ അഹക്കെ ചോയിച്ചു.
അതെ ആഹ്
ആഹ് ഞമ്മൾക്ക് ഭയങ്കര എടങ്ങാറ എനിക്കൊക്കെ നമ്മള് ചെന്നാണ്ട് നമ്മളെ മക്കള അറനില്ല അറട അന്നേ ചെൽപ്പോ ചെൽപ്പോ അയ്നുവാണ്ടിനിങ്ങള് അറിഞ്ഞിക്ക്ണമ്മായ്ചാണ്ട് ന്റെ മകളല്ലേ ഏത് എവുടുത്തെ മാ ക്കളാണ്ക്കെ ചോദിച്ചാ ഒന്നും അറിയില്ല അപ്പൊ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചാ അതൊന്നും എനിക്കറിയില്ല നിങ്ങളെ ഞാൻ അറിയണെങ്കി ഇങ്ങള് വരണ്ടേ ആഹ് നാ ആയിക്കോട്ടെ ന്നാശെരി